ഹലോ
ആഹ് കേൾക്കല്ലേ
ആഹ് എവിടേണ്ണ് ഒരു വിവരം ഇല്ലല്ലോ
അതൊക്കെണ്ട്
ഉമ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞീലാ
ഇപ്പ എങ്ങന നേരെത്തേ ആക്കാന്ന് വിചാരിച്ചാൽ ഇപ്പ മഴയൊക്കെ ആയതൊണ്ടേ നമുക്ക് ഈ തിരുമ്പണ ഡ്രസ്സ് ഒന്ന് അങ്ങട്ട് ഇടും പിന്നെ ഒന്ന് ഇങ്ങട്ട് ഇടും ഈ ഒണക്കി കരി കൊടുത്തക്കല്ല് ഈ കുട്ടികളെ ഡ്രസ്സ് ഒക്കെ ഒണങ്ങി കിട്ടാ നല്ല പണിയല്ലേ
നല്ല പണിയാണ്
പിന്നെ അത് ഞമ്മള ഈ വെയിലൊണ്ടണങ്ങില്ലങ്കി ഒരു ഒരു മണാക്കാരേ ആഹ് പിന്നെ റൂമിലൊക്കെ കൊണ്ടുവന്നിട്ടാലും റൂം തന്നെ ആകെ മണക്കാരും
ആഹ് അതന്നെ ഒജായി മണാണ് നല്ല ഉണങ്ങിട്ടില്ലങ്കി ഇന്നലെ ഞാൻ എന്താ കാട്ടിച്ചിട്ടാ ഇന്റെ ചെറിയ കുട്ടീന്റെ സ്കൂ ളിൽ മീറ്റിങ് ഇണ്ടെന്നു അപ്പൊ എന്താ കാട്ടി പോകുമ്പോ ഒക്ക ഒന്ന് വെള്ളൊക്ക ഒന്ന് പോയപ്പോ ഒക്കെ അകത്ത് കൊടുന്നിട്ടിട്ട് നെലത്തങ്ങട്ട് ടൈ ല്ലല്ലേ നെലത്തങ്ങിട്ടിട്ട് ഫാൻ ഇട്ടച്ചിട്ട് പോയി റൂമും പൂട്ടി ങ്ങാണ്ട് ഈ കുട്ടികളെ യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടാഞ്ഞാല് ഓൽ ക്ക് ദിവസം ഇടണ്ടല്ലേ
അതിനാല ഇപ്പ ഒരു രണ്ട് ദിവസം മഴ പിന്നെ ഒരു ദിവസം വെയിലിട്ടിയാലും മതി നമുക്ക് ഇല്ലേ പക്ഷെ ഇത് പെയ്യുണ്ടുണ്ടോ ചോദിച്ചാ പെയ്യു ഉണ്ടോന്ന് ചോദിച്ച ഉണ്ട് ഇല്ല ചോയ്ച്ച ഇല്ല അതേപോലെയാണ് ഇങ്ങനെ
ആഹ് അതന്നെ
അല്ലങ്കി നല്ല പെയ്യാതാവ അപ്പൊ എനിക്ക് ചെലപ്പോൾ പെരപ്പണി തുടങ്ങണ അവിടെ വിചാരിക്കണ്ട ഒരു ഒരു ഒഴിവ്‌കിട്ടണില്ല
അതന്നെ ഈ മഴൊണ്ടേ
ആഹ് അഹ്
ആഹ്
ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചല്ല ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച നല്ലെ വെയിലുണ്ടാർന്നു
ഉം ഇന്ന്പ്പോ ങ്ങ് ക കണ്ണൂർ ജില്ല എവിടെക്കെ അവധിയാണല്ലോ
ആഹ ചെലടത്തൊക്കെ
ഉം അവധിയാണ് ഉം എന്നിട്ടന്നാ വേറെ എന്തൊക്കെ ഇണ്ട്
വേറെ എന്താങ്ങനെ. പൊതപ്പിന്റെ ഉള്ളിൽ കടുക്കണ അങ്ങനെ താണ്തി ട്ട് എന്നാലും ഫാൻ ഇല്ലായിരിക്കാൻ വയ്യ കൊതുണ്ട് കൊതിന്റെ ശല്യണ്ട്
കൊതുക് ആ ഫാനും വാണം നമ്മക്ക് പൊതപ്പും വാണം മ് എന്റെ മക്കളാണെങ്കിലോ ഇങ്ങൾ പൊതക്കാ സമ്മയിക്കൂല എത്ര ണപ്പ ആണെലും നമ്മള് പൊതച്ച അപ്പൊ പുതപ്പ് തട്ടി മാറ്റും
ഞമ്മക്ക് കാൽമലയെങ്കിലും ഒന്നിടണം
ആഹ എനിക്കാണെങ്കിൽ ഏത് ചോടിനും പൊതപ്പന്ന് നമ്മള അട്‌ എന്തങ്കിലും ഒന്ന് വേണം ഒരു കാൽമേലും വേണം അല്ലെങ്കിൽ സമാധം ഉണ്ടാവില്ല ഒരു തൊഴിരക്കേട
ആഹ അതന്നെ അതന്നെ പിന്നെ വേറെന്തന്ന എന്താ മീൻ എന്താണ്
മീൻ എന്താ
അല്ലാരും
വില കുറവേ മക്കില്ലീനൊക്കെ വലെ ണേ
ഇപ്പൊ നൂറുപ്യൊക്കെ എന്താ അതന്നെള്ള
അതനെ ബാക്കിലെനെകെ നൂറ്റമ്പത് ഇരുനൂറ്റമ്പത് അത് ഒക്കെ നല്ല വെലെ ഇഞ്ഞ്പ്പ
ഇന്നൊക്കെ ഇപ്പൊ ജീവിക്കണ ആഹ ജീവിക്കണ ഭയങ്കര ബുദ്ധിമുട്ടുണ്
ലാണെങ്കിലും ഉണക്കലിനും അയിനും വെല
എല്ല ത്തിനും വല്ലാണ് അല്ല ഓരോ കാര്യത്തിമ്മലും ചിന്തിച്ചാല് എന്നൊക്കെ ജീവിക്കണെങ്ക ഭയങ്കര അത്രയും ഇതു ആണോ ആദ്യക്കെന്ന് പറഞ്ഞാല് എന്താണ് ഒരു നൂറ് രൂപറ്റ് അ പോയാല് പഞ്ചസാര ഓയല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുവമായിരുന്നു ഇപ്പൊ അഞ്ഞൂറുപ്യട്ട് പോയാ കി
പൈസന്റെ മൂല്യം എങ്ങനെ കുറഞ്ഞ് വരില്ലേ അയിനപ്പ ഞങ്ങൾ എങ്ങനെ പേരപ്പണി ഏകദേശം ഇവിടെ തറ കുറച്ച് പൊക്കണ്ട മൂന്നര നാല ഞങ്ങക്ക് വരും അപ്പൊ ആ സ്ഥാനത്ത് ങ്ങനെ അലോയിക്ക ഞങ്ങളിപ്പോ ഞങ്ങള് തറവാട് പരെ കയറ്റുമ്പോളേ തറക്കാ ക്കെ നാൽപ്പതിനായിരം റുപിമ് പേരൻ്റെ വാറ് പ്പിന് മൊത്തം രണ്ട് ലക്ഷംറുപൊക്കെ അത് വലിയൊരു പേരെ വാർത്തിട്ടത് അന്നത്തെ കാലത്ത് ഇന്ന് ഞമ്മക്ക് ആ പൈസോട്ട് തറയും കൂടി ആകൂല
ഹ
ഉം
എന്നെ പറയണത് ഞാൻ ഇപ്പൊ ഞങ്ങളിപ്പോ വീടൊക്കെ വെച്ച് ആ ഞങ്ങള വീടിനപ്പ എന്താപ്പൊ ആ അതന്നെ അന്ന തന്നെ വിലുണ്ട് നാപ്പറുപൊക്കെ കല്നിണ്ട് അഞ്ചാറ് കൊല്ലായി ഇപ്പോ ഞങ്ങള് വീട് വെച്ചിട്ട്
പിന്നെ ചെറിയ ഭാഗങ്ങളിൽ ഉണ്ട്ട്ടോ നമ്മള ഇവിടക്കെ ഈ എന്താ പറയാ അയ്ന് എന്താ പറയാ സാധാ വെട്ടുകല്ല് ന്നെയാണ് ചലേ ഭാഗങ്ങളിലൊക്കെ ഈ ഓളോ ബ്രിക്സിന്റെ സിമന്റും കട്ടണ്ടാവുല്ലോ അതോട്ട വീടൊക്കെ വെക്ണേ
ആ അതും പറ്റും അത് കൊഴപ്പൊന്നുല്ല.
അശ്
ശ വെട്ട് കല്ല് ഇപ കി
ല അത്ണ്ടാവൂലന്ന് ഒക്കെ പറയും ഇപ്പൊ കിട്ടല. ക്ട്ടല്ലെങ്കി അയ് പണ്ട് പോയി ന്ന് മണലൊന്നും കിട്ടാതായിട്ട് പിന്നെ പാറ മണല് എന്തോ വരല്ലേല്ലേ വന്ന് തുടങ്ങിയല്ലോ അതേമാതിരി എന്തെങ്കിലും അങ്ങനെ വരേക്കാ രം . ഞങ്ങളവടെ ഇഷ്ട്ടികോട്ട് വീട് വെക്ണ ണ്ട്. ഞാൻ പറിം മരിച്ചോളം ജീവിക്കാനല്ലേ എന്തെങ്കിലുംക്കെയിട്ട് മതീയറിം.
ആഹ് ഇഷ്ടിക പോലത്തെ വേറെരു കല്ലും ണ്ടല്ലോ ഇപ്പൊ. ഒരു ഹോള്ള് ള്ള ര് കല്ല്.
ആ ആ ഇതൊന്നും വേണ്ടാത്തതല്ലേ. അയി ന് തൊന്നും വല്ലാതെ വേണ്ടല്ലോ?
ഏ ഏ അത് തേപ്പൊന്നും വാണെങ്കി തേക്ക അല്ലെങ്കി തേക്കണ്ട അങ്ങൻത്തെ ഒര്. സംഭവാണ്. ഉം.
ക്കെ മുറ്റത്ത് ഏന്നു നല്ല മഴ ക്കെന്നനഞ്ഞു. ഞ്ഞ് അ വടെ കടക്കട്ടെ. തുണിയാള് ഒക്കെ ഒണങ്ങി ഏകദേശൊക്കെഒ ഏകദേശൊക്കെ ഒണങ്ങീണ് അപ്പൊ ചെറെ വെയില് കണ്ടപ്പോ ഒക്കെ പൊ പൊർത്തിട്ടാ
ആആ.
പ്പം പെട്ടെന്നൊരു മഴ ഇനിപ്പ ഈ മോളീ ന്ന് മോൾന്ന് അവടെ എത്തുമ്പതി ന് ഒക്കെ ന്നനയും.
ഫേന്ട്ടാകേക്കൂല ഞാനത് നോക്കട്ടെട്ടൊ.
ആ ഞാനിവിടെ മോളിലാണ് റൂമെയ് അപ്പൊ ജനല് തെറന്നപ്പളേ
ആ ഇല്യ മഴ കാണാല്യാ.
ഉം ഇവിടെ ഇപ്പോ നല്ലരു വെയില്ണ്ട് ഇ ഈ മഴ പെട്ടെന്ന് പെയ്ത് കാണ് അല്ലെങ്കിചെറേ ഒര് കാറ് വരോല്ലോ?
ഉം ആ ആ
ഉം.
മഴ കാ ഇപ്പൊ ഒരുവിധം ഒക്കെ ഉണങ്ങേതാണേ അതാണ് പ്രശ്നം. മഴ വരൂച്ച് ട്ടാ പ്പം ഞാ ഒറങ്ങാതെ നിക്ക്ണത് ന്നെ.
ന്നാമതെയ്.
ഞ അതന്നെ ണെ
മിഷീനൂല്ല മിഷീൻ ഇണ്ടെങ്കി പിന്നെ അയില് കൊറേ ഒണക്കാലോ?
അതന്നെ തന്നെ.
ഉം ഈ മെഷീന് ല്ട്ട് ഇങ്ങനെ തിരുമ്പ് ല്ലാതെ ഇഷ്ട ല്ലക്ഷെ ന്നാലും ണ്ടെങ്കി ഒണക്കാൻ സുഖാണ് നമ്മക്ക് മഴക്കാലത്ത് ഒക്കെ കുട്ട്യാളെ ഡ്രസ്സൊക്കെ ഉം ഞാ വടെ മൂത്തച്ഛന്റെറെ വീട്ടിലൊക്കെ ചെലപ്പോ ന പോയി ട്ട് മഴ സമയത്ത് അവിടെ പോയിട്ട് ഒണക്കിട്ട് ങ്ങട് വരും ഉം. ന്ക്ക് അയ്ല് ങ്ങനെ തിര്മ്പാന് ങ്ങനെ കൊറേ പണ്യാഅയ്ക്കും നല്ല നമ്മള് കല്ലുമ്മ ട്ടാണ് ണ്ട് തിര്മ്പാണ് തോന്നും കാരണം ഓട്ടോമാറ്റിക് അല്ല ഒന്ന് ഞ്ഞമ്മള് ആദ്യം വെള്ളം മാറ്റി മറ്റ പിന്നെ ഒന്ന് ഇടത്ത് ഇതാക്കാ അങ്ങട്ടാക്കാ ഇങ്ങട്ടാക്കാ അറിംബള് സമയംകൊറേ
ക്ക് ഇതേറ്റ് തിര്ബാണ്.
വേ തിര്മ്പാൻ കയും പിന്നെ ഈ പുതപ്പും നമ്മക്ക് ഈ പൊതപ്പോളക്കെ തിര്മ്പാൻ നല്ല ബ്ലാങ്കറ്റോളൊക്കെ ഉം എങ്ങനായാലും ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ പോണണ്ട്. ഉം എത്ര പെട്ടെന്നാല്ലേ നേരം വെളുക്കണ് രാത്രിയാവണ് ഇതന്നെ. ഞാ ഇങ്ങനാണ് വേഗം വേഗം പോവ്ണ്ട് ആ എന്താ ഇപ്പോ നേര മൂന്നാ നേരം രാത്രിയാലും ഇപ്പോ കുട്ടിളെ പഠിപ്പിക്കാൻ അധികം സമയല്ല. ആകെ മെയിൻ പ്രശ്നം അതാണ്.
അതന്നെ അതന്നെ
ആനപ്പൊ ബാങ്ക് ഇല്ലേ ബാങ്ക് അത് കഴിഞ്ഞാ ഈ ഈ സ്കൂളത്തെ എഴുത്തും ഇതും പഠിക്കലും പിന്നെ അപ്പത്തന്നെ അവർക്ക് ഒറക്കം വന്നുതൊടങ്ങും പിന്നെ എന്താ നമ്മള് ചെയ്യണ് ഉം
ചെയ്യാണോ എന്റെ മോനാണ് പഠിക്കലന്നെ ബേ ക്കിലാണ്. ഇപ്പൊ കൊറേ ആയിട്ട് പനിയൊക്കെ ആയിട്ട് പോവാതിരുന്നിട്ടൊക്കെ
പിന്നയിപ്പ പണ്ടത്തെ പഠിപ്പൊന്നല്ലല്ലോ ഇപ്പൊ ഞമ്മളും പഠിച്ചോണത്തെ പഠിപ്പല്ലല്ലോ ഇപ്പൊ ഓല് പഠി ഓലെ പഠിപ്പിക്കണെങ്കി ആ ദ് ഞമ്മള് പഠിച്ചുണ്ടാക്കീട്ടൂ വേണ്ടേനൂ
ആവുവേണ്ടി വരും.
ഇല് ചെലെതൊന്നും ഞമ്മക്കന്നെ കണ്ടാ മനസ്സിലാവാത്ത ഓരോന്നാണ് ചെ ചെറിയ കു കുട്ടികൾക്കൊക്കെ ഇപ്പത്തെ സിലബസുകളില് വരുന്നത്.
ആ അതന്നെ പറയണത്. എങ്ങനെയാണാവോ ഒക്കെറിഞ്ഞ് ആ ആട് റെഡിയായി മോളെ എന്നു പറഞ്ഞിച്ച് ചെല മക്കക്ക് ബുദ്ധിയുള്ള മക്കക്ക് വേഗമൊക്കെ എളുപ്പം ചെയ്യാം
ആ അതെല്ലാരേതും ഒരേപോലെ ആവൂലല്ലോ.
ആ പിന്നെ എന്നിട്ട് എന്താണ്
വേറെ എന്തൊക്കെയാ അ ഒക്കെ നനഞ്ഞപ്പോ ഞാൻ എടു ടുക്കാൻ പോയാ ഞമ്മളും കൂടി നനയും അവിടെ കെടക്കട്ടെനി ഞാന് എപ്പളും എങ്ങനാറിയോ ഞാൻ കുളിച്ച് റൂമിലേക്കിടണ എത്രംവെയിലാണെങ്കി അധികം പുറത്തിടൂല കാരണം ഇവിടെ റൂമ് മോളിലാണെ അപ്പൊ ഞമ്മള് ഇവിടെന്ന് ഇറങ്ങി ഓടിട്ട് ക്ക് എത്തുമ്പോ ഞക്ക്ന്നാവും അപ്പ ഞാന് എങ്ങനെയായാലും ഒക്കെ എടുത്തുവെച്ചിട്ടെ കെടക്കുവൊള്ളൂ. ഇതിപ്പോ ഏതായാലും ഒറങ്ങണോന്നുമില്ലല്ലോ എന്നാലും കുട്ടിനെ കുറച്ചുകഴിഞ്ഞാ വിളിക്കാൻ പോണുള്ളനിക്ക് വെയിൽ ഇതായിട്ടുവേണം ഉണങ്ങാണെങ്കിൽ ഉണങ്ങട്ടെയെന്നുവെച്ച് അവിടെ ഇട്ടുപോണതാ
ഉ ഉം അല്ല പാലക്കാട് എവിടെയാ വീട്.
ഏ ഞാനിവടെ പട്ടാമ്പി ആയിട്ടേ. ആ ആ അ പത്ത് പട്ടാമ്പി നേർച്ചേം പട്ടാമ്പി പൂരൊക്കെ കേട്ടിട്ടില്ലേ ആ ഇപ്പമഴ ഭയങ്കരഇതാ ഉം അവിടെ ചക്കൊക്കെ ഉണ്ടോ? ഇപ്പങ്ങനെ ജെ ജെനലിങ്ങനെ തൊറന്നപ്പ പ്പ ഈ അണ്ണാൻ ഇങ്ങനെ ചക്ക കൊത്തി തിന്നണുണ്ടേ അപ്പളാ ചക്ക് ഇപ്പ അയ്ന് ചക്ക്
ആ അതന്നെ അതന്നെ
ഉം ഉം ചക്ക് ക്കെ ടൈമാണ് ഓക്കെ നീ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ് ഷ്ടാട്ടൊ ഈ ചക്കകൂട്ടാൻ വെക്കൂലെ ഞമ്മള് ആ ഇടി ഇടിച്ചക്ക നല്ല ഇഷ്ടാ. ആ
പിന്നെ ഇടിച്ചക്ക ഇഷ്ടാണ്.
ങ്ങനാരിക്കും ആ ഇടിച്ചക്ക ഞന്റെ മോൻ പ്രഗ്നറ്ന്ന ആഹ് ഞാന് എന്റെ മോനെ പ്രഗ്നന്റ് ആണ്പറയണസമയത്ത് ചക്ക സീസൻ ആ ആ എന്നാ ശെരിന്നാ ഓക്കെ
ഞാ ആ ശെരി